എന്തായി വിശേഷഒക്കെ എന്താ വിശേഷം നോയ്ക്ക
നല്ല വിശേഷം
സുഖാണോ
ആ സുഖം
എന്താ പണി ഭക്ഷണം കഴിച്ചോ
ആ ഭക്ഷണം കഴിച്ചു ഭക്ഷണം ഒരു മഗ്രിബബ് കഴിച്ച്
ആ ഭക്ഷണം നേരത്തെ കഴിക്കിലല്ലേ നേരത്തെ കഴിക്കൂലേ
അങ്ങനെയല്ല ഉച്ചയ്ക്ക് കഴിച്ചുണ്ടായിരുന്നില്ല അപ്പ അത് പ്രശ്നം ആപ്പൊ വേഗം എടുത്ത് കഴിച്ച്
എന്തെ ഉച്ചക്കെന്തുപറ്റി
ഉച്ചയ്ക്ക് ഒന്ന് ഉമ്മ ഇവിടെ ണ്ടാർന്നില്ല ഉമ്മക്കൊരു പാർക്കൽ ഉണ്ടായിരുന്നു ഞാൻ പ്രസവിച്ചു കെടക്കണോണ്ട് പോയിട്ടില്ല പോയില്ല
ആ അത് ശരി എത്രയായി കുട്ടിക്ക്
ഇരുപത്തിയാറ്
അതായിട്ടേ ഉള്ളൂ എന്തുട്ടിയ ഏ ഫസ്റ്റ് ത്താ
ആ ഫസ്റ്റത്തയാ
ആ ആ ആ
അ പിന്നെ അത് കഴിഞ്ഞ് ഉമ്മ വന്ന് പിന്നെ ഇവിട ഗെസ്റ്റ് ഒക്കെ വന്ന് അപ്പ ഭക്ഷണം കൈക്കാൻ സമയം കി റ്റിടാ
അയിനിടെ ഒന്നും കഴിചില്ലേ
അയിന്റെടെ ഒന്നും കഴിച്ചില്ല രാവിലെ രാവിലെ എന്താ കയിച്ചർന്നു ആ രാവിലെ പുട്ട് ചിസ്സ്
ഏ ഒന്നും കയിക്കാഞ്ഞാൽ എന്താ ചെറിയ ട്ടി ആമ്പോ പ്രശ്നല്ലേ
ആ അതെ പക്ഷേ സമയം കിട്ടീല്ല
എന്താ സാധാർണ കഴിക്കല്
സാധ അങ്ങനെയൊന്നില്ല ഉള്ള വീട്ടിൽ എന്താ ഉള്ളേന്ന് വെച്ച അത് കഴിക്കും
ആ ഇതിന്റെ അതിനൊന്നും പോയില്ല്യെനു ഓ പ്രസവത്തിന്റെ പ്രസവത്തിന്റെ ചി ഇതിന് ട്രീറ്റ്മെന്റിന്
ഏ അതിന് പോയിട്ടില്ല വീട്ടീ തന്ന കൊഴമ്പൊക്കെ തേച്ച് ലേഹിയം അരിഷ്ട്ടക്ക വേടിച്ച് വെച്ചിട്ടുണ്ട് ഇരുപത്തെട്ടായിട്ട് വേണം കയി ച്ചു തുടങ്ങാൻ
അപ്പൊ കു കുളിക്കലൊന്നും ഇല്ലല്ലേ കുളിയൊന്നും ഉണ്ടാവൂല്ല
സാധാരണ കുളിക്കണതുപോലെ കുളി ക്കെയിണ്ട് ചൂഡോള്ളോക്ക ഒഴിച്ച്
ആ ആ ആയിശേരി അല്ലാതിപ്പോ ഓരോരോ ഓരോരോ സ്ഥലത്ത് പോയിട്ട് ഇരുവത്തെട്ട് ദിവസ നിന്നട്ടിള്ള ആ ട്രീറ്റ്മെന്റ് ഇ
അത് അതില്ല അതില്ല അതിന് നല്ല ഫണ്ട് വേണ്ടി വരും ഹും
ആ ആ അയിമ്പത് റുപിയക്ക വേണ്ടിവരും
ആ ഇപ്പൊ ഇവിടെ മൊത്തത്തില് അങ്ങ് ഇതായി ഇട്ട് നിക്കിണ് എച്ചരി ഏ ആ പെന്നിന്റെ ഉമ്മാക്ക് ക്യാൻസർ ആണ് അപ്പാ അവിടെ- ക്ക് പിന്നെ അവിടുത്തെ വീട്ട് ചെലവ് ഇപ്പം പ്രസവത്തിന്റെ- എല്ലാരും കൂട്- കെ ഇപ്പം ഒരു ടൈറ്റിൽ ആണ്
ആശരി
അത് വീട്ടിൽ തന്നെ പറ്റണപോലെ ഏ
പ്രസവൊക്കെ ഗവൺമെൻറ് തന്നാ-
ഗവൺമെൻറ് ആണെന്നോ
ഏ
എല്ലാ പ്രൈവറ്റിൽ ആയിർന്നു
ആ അവിടെ നല്ലൊരു പൈസ ആവൂല്ലേ-
ആ ഒരു മുപ്പത്തഞ്ച് അത്രയൊക്കെ ആയി-
മുപ്പത്തഞ്ചോ ആ അത്രയാവും ഇല്ലേ എത്ര ദിവസം നിന്നിരുന്നു-
ഏ
ഓര് എത്ര നിന്നിട്ടുണ്ടാവില്ലല്ലേ ഒരാഴ്ച നിന്നോ-
നാലുസം -
നാലുദിവസത്തേക്കാ മുപ്പത്തഞ്ച് റുപ്പി ആയല്ലേ-
ആ അതൊരു പാക്കേജ് ആർന്ന്
ആ ആആ അ
പിന്നെ കൊച്ചിന് വേറെ സെപ്പറേറ്റ് കാശുമായി
കുഞ്ഞിന് പേരിട്ടോ
കുട്ടിക്ക് പേരിട്ട്
മുടികളയലൊക്കെ കഴിഞ്ഞോ
ആ മുടി കളയല്ല് കഴിഞ്ഞു
ആ ആ മുടികളയലിന്നല്ലേ പേരിടല് സുഖാണ് അങ്ങനെ പോണുണ്ട് രാ ബിരിയാണി പിന്നെ ഉറങ്ങാനായി ഭക്ഷണം ഒക്കെ കഴിച്ച് കുട്ടികളൊക്കെ ഒറങ്ങി- നമ്മൾ ഉറങ്ങാൻ ഉണ്ട് മഴ പെയ്തു തോർന്നു
ഇന്ന് പെയ്തോ
ഇന്ന് പെയ്തീനി- പെയ്തത് ചോർന്ന്- രാവിലെ മുതൽ ഉച്ചവരെ പെയ്തി ഉച്ചവരെ പെയ്തുപിന്നെ തോർന്ന് പിന്നെ ചെറിയ വേലി ഉദിച്ചു പിന്നെ അത് കഴിഞ്ഞു പിന്നെ ഇരുട്ടായി- എനിക്ക് വകറെ കോഴികളൊ ക്കെണ്ട് അപ്പം കോഴികളെയൊക്കെ അടച്ച് തിന്നാൻ കൊടുത്ത് അടച്ച്
ഇവിടേം കോഴികളൊക്കെ ഉണ്ട്
ഏഹ് ഉണ്ടോ
ഏഹ് അവിടി വല്യ കൂടാണ്
ആഹ് വല്യ കൂടാ അല്ലെ
ആഹ്
കുടുംബത്തിന് കിട്ടിയ കോയിയുണ്ടോ
കുടുംബശ്രീന്ന് അല്ല ഞങ്ങ ഇങ്ങനെ ഫാമിന്ന് വെടിക്കണതാ ഈ കുഞ്ഞി കോഴികളെ ഒരാഴ്ച്ച ആയ കുഞ്ഞി കോഴികളെ വെടി ചൂട് ഇതാക്കി ബൾബ് ഒക്കെ ഇട്ട് ചൂട് കൊടുത്ത് വല്താക്കി അങ്ങനെ
അത് മുട്ടകൾ ഉണ്ടോ മുട്ടകൾ ഉണ്ടോ
ആഹ് മു ട്ട ഒക്കെ ഇടാണ്ട്
മുട്ടകൾ മുട്ട വിക്കല
മുട്ട അയൽവക്കക്കാർ ചോയിക്കുമ്പോ അയൽവക്കകാർക്ക് കൊടുക്കും പിന്നെ ഇക്കാക്ക മുട്ട കൊതിയനാ ആഹ്
പക്കാ മെട്ട വെക്കല്
ഞങ ഏഴു രൂപ ആറ് രൂപ
ഏഹ് അത്ര കിട്ടുള്ളു അ അത്രേ കിട്ടുള്ളു
എത്ര മെട്ട കിട്ടും എന്ന് ആണോ
അല്ല ഏഴു റുപ്പിയെ ഒരു മുട്ടയ്ക്ക് കിട്ടുള്ളുന്ന്
അല്ല ഞങ്ങ അങ്ങനെ കൊടുക്കാറ്
ആഹ് അടുത്ത് ആയത് കൊണ്ട് അടുത്തുള്ള ആൾക്കാർ ആയത് കൊണ്ട്
ആഹ് അയിൽവക്കാക്കാര് പിന്നെ വീട്ടി തന്നെ ഇക്കാക്ക മുട്ട കൊതിയൻ ആണ്
ആഹ് അയ് ശരി
പ്പോ ഇക്കാക്കന്റെ വയിറ്റിലേക്ക് തന്നെ പൊക്കോളും മിക്കതും
ആഹ് ആഹ് ജ്ജ് കയിക്കുലെ
ഞാ എടക്ക് മുട്ടക്കെ എപ്പഴും കയിക്കുമ്പോ ഒരു ചൊക പോലെ തോന്നും അപ്പോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ധികം കഴിക്ക ക്കറില്ല
റ്റ ഉണ്ടോ
ആഹ് ഇൻക്വിവെറ്റർ ഒണ്ട് അതിൽ രണ്ട് മുന്ന് പ്രാവിശ്യം വിരിയിച്ച്
ആഹ് ആഹ് ഞാൻ പിന്നെ ആയി വിരിപ്പിക്കും ഞാൻ പിന്നെ ഇതാണ് നമ്മൾ തള്ള കോയിന്റെ അട വെപ്പിച്ചിട്ട്
ആഹ് പൊരുന്നക്കുഴ്ന അ അ ആ അത് ആ കോഴിയും ഉണ്ട് ഇങ്ങനെ രണ്ട് നി ആ കൂടു പോലെയാണ് അണ്ട് ഇങ്ങന കള്ളി കള്ളിയാക്കിവെക്ക
ആഹ് പെയാൻസി ഇണ്ടോ പെയാൻ ചിക്കോഴി ഒണ്ടോ
അൻസി കോസ് സിൽക്കി കോഴി ഉണ്ടായിരുന്ന് ഇണ്ടായിരിന്ന് പശ് മരിച്ചു പോയി ആണോ ഉമ്മ ആക്സിഡന്റായി വണ്ടിയൊക്കെ ഇടിച്ച് കാലൊക്കെ ഒടിഞ്ഞപ്പോ നോക്കാൻ ഇത് ഇല്ലാണ്ടേ
ആഹ് ആ ശരി
അപ്പൊ അങ്ങനെ അയിക്ക ചത്തുപോയി പിന്നെ ഇണ്ടായിർന്ന രണ്ട് മൂന്നെണ്ണം ഉണ്ടാർന്നത് കൊടുത്ത്ന്ന്ച്ചാ ചത്തുപോണേനുമ്പ് അതല്ലേ നമ്മ വിറ്റ് ഇതാക്കണത് ഞങ്ങക്ക് ചെറിയ കൊറച്ച് സ്ഥലുള്ളൂ അപ്പൊ അതുകൊണ്ട് കുഴിച്ചിടാങ്ങ ചത്തുപോയാലും കുഴിച്ചിടാനൊന്നും സ്ഥലം ഇല്ല
ആഹ് അതും പ്രശ്നാണ്
ആഹ്
നല്ല സ്ഥലം വേണം കുഴിച്ചിടാൻ കുറുക്കാൻ മാന്തത്ത സ്ഥ
ആഹ് കു ഈറൻ ഇല്ലാത്ത സ്ഥലത്ത് നോക്കി കുഴിച്ചിടണം
അതെ
പിന്നാ അപ്പുറം പറമ്പൊക്കെ ഇണ്ട് അവിടെ കുഴിച്ചിട്ടാല് അവിടാ പറമ്പിന്റെ ഓണർമാര് തൊട്ട് മോളി തന്നാ താമസി ക്കണേ അപ്പൊ അവര് ഇതൊ കാണുംമ്പ ചീത്ത പറയും
ആഹ് ആ അയ്ശെരി എന്താ കോഴിക്ക് തീറ്റ കൊ ക്കല് കോഴി തീറ്റ കൊടുക്കല്
കോഴിത്തീറ്റ കൊടുക്കും പിന്നെ വീട്ടില് വെരണ വേ കൂടുതൽ ഞങ്ങൾ വേടിച്ചിട്ടെക്കണത് വീ വീട്ടിൽ ബാക്കി ചോറ് വരും തന്നിമത്തന്റത്തുണ്ട് അങ്ങന പച്ചക്കറി അത് അങ്ങനെയക്ക വരുവല്ലാ
ആ ആ
ചേള്ള് ഞാൻ പറയില്ലേ കൊറ ആ ഇവിടെ കൊറച്ച് സ്ഥലം ഉള്ളത് കൊണ്ട് ഞങ്ങക്ക് വേസ്റ്റ് കളയാനും ചവറ് കത്തിക്കാനൊന്നും ഞങ്ങക്ക് സ്ഥലമില്ല വീടാണ് മൊത്തത്തില് അപ്പ ആ ഈറ്റേ ള് ഇള്ളപ്പോ ഇള്ള വേസ്റ്റൊക്കെ ട്ട് കൊടുത്താ മതി അയ്റ്റകള് കയ്ച്ചോളൂം
ആഹ് ആഹ്
അങ്ങനെ
അതൊരു ഉപകാരായി ല്ലേ
ഉം
അയിറ്റിങ്ങള് വല്ലോം തിന്നും ഇവിടെ ഞാന് തുറന്നിട്ടാല് ഞാൻ ഒന്നും പിടിച്ചിടലില് ഒക്കെ പോയി തിന്നുള്ളും
ആ
ച്ചിട്ടാൽ അത് പോയി തിന്നും
ആ ഇവിടെ ഞങ്ങൾക്ക് ചുറ്റിനും നാട ന നടവഴി പോലത്തെ ചെറിയ ഒരു വഴിയേയുള്ളു നടക്കാൻ വീട്ടിന് ചുറ്റും അതിന്റെ സൈഡിലൊക്കെ ക്കെ ചീര നട്ട് പിടിപ്പിച്ചാലും ഞങ്ങടെ കോഴിനെ അഴിച്ച് വിടാറില് ടെറസിന്റെ മേളില് ആണ്
ആ
കോഴി വന്ന് മൊത്തം കൊത്തി തിന്ന് നശിപ്പിച്ച് കളയും
ആ അത് ശരി കോഴി കൊത്തിയാൽ പിന്നെ അത് ഇണ്ടാവില്ല ഞാൻ ഇവിടെ ഒരു വാഴേന്റെ വാഴ കു ച്ചിട്ടി ട്ട് അടി മുതൽ മോള് വരെ കോഴി കിട്ടാത്തവരെ അത്രവരെ തുണി കൊണ്ട് മറച്ച് കെ- അപ്പോ കോഴിക് മരട് കൊത്തി- കഴിയില്ല അങ്ങനെ ഇപ്പോൾ രണ്ടെണ്ണ വലുതായി തായി വാഴ
അ അ
അല്ലാതെ വലുതാവൂല
വലുതാവൂല ഇല മൊത്തം കൊത്തി തീർക്കും
ഞാൻ ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇവിടുന്ന് നമ്മട ചെടി വിക്കണ സ്ഥലത്ത പോയി വാഴക്കന്ന് വാങ്ങിക്കൊ- രണ്ടു വന്നു മൂന്ന് പ്രാവിശ്യം കുഴിച്ചിടത് ആ മൂന്ന് പ്രാവിശ്യം കോഴി കോഴിക്കള് കൊത്തി ഇങ്ങട്ട് വാഴ തള്ളിയിട്ട് അങ്ങനെ ഞാൻ ഈ ഐഡിയ എടുത്ത്
അ ആ അപ്പ അതെങ്ങനെ കോല് വച്ചിങ്ങനെ കുത്തിയിട്ടാണോ അല്ലങ്കിൽ വെറുതെ മറച്ച് കെട്ടിയാ അതാകുമോ
കമ്പിവെച്ചിട്ട് കുത്തും നാല് കമ്പി വെച്ചിട്ട് കുത്തും
ആ ആട്ട് അതിന് ചുറ്റും തുണി കെട്ടുമോ
നമ്മടെ ചുരിദാറിന്റെ ഷോളില്ലേ
ആ
ചുരിദാറിന്റെ ഷോളു കൊണ്ട് ചുറ്റും മറച്ച് കെട്ടും
അ
ആ അപ്പോ അങ്ങനെ മറച്ച് കൊട്ടിയാൻ കോഴിക്ക് അതിന്റെ ഉള്ളിലേക്ക് പോകാൻ കഴിയല്ല ടെമ്പറാക്കി കെട്ടിട്ടെ ആങ്ങനെ ടൈറ്റാ- അങ്ങനെപ്പൊ പോവാൻ ആയില്ല പിന്നെപ്പൊ കൊറേ ഒക്കെ കഴിഞ്ഞപ്പോ പിന്നെ ആ തു തൂറ്റിയൊക്കെ തുരുമ്പിച്ച്
ആഹ്
ആഹ് പൊക്കം വെച്ചങ്ങട് പോയിട്ടുണ്ടാവും
ഉം അയിന്റെ എലൊക്കെ നല്ലോണം കഴിക്കുവിര്
ആഹ് ആ കഴിക്കും ഞങ്ങ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്
ആഹ് എന്റെ കർ നല്ലതാണ്ഓല്ക്ക് ഓല്ക് എലകൾ കഴിച്ചാല് ഓരിക്ക് നല്ല ദഹനം കിട്ടും
ആഹ്
ഇലകള് കഴിക്കുവോ അടെ അറക്കലുണ്ടോ കോയിനെ അറത്ത് തിന്നോ
ആ ഞങ്ങ പുല്ലൊക്കെ ഇവിടെ ഫ്രണ്ടില് എടക്ക് പുല്ലൊക്കെ മൊളക്കും അപ്പ അതൊക്ക ഒക്കെ പറിച്ച് കോഴിക്കിട്ട് കൊടുക്കും
ഏ ഇങ്ങക്ക് പൂവൻ കോഴില്ല അയിന് എന്താക്കണ പൂവൻ കോഴിനെ
പൂവൻ കോഴിനെ ഞങ്ങടെ വീട്ടിലക്കാവശ്യംണ്ടെങ്കിൽ വീട്ടിലേക്കറുത്ത് തിന്നും അല്ലെങ്കിൽ കടേ കൊണ്ട് വിക്കും ക്കും
ഏഹ് ആടൊക്കെ വിറ്റ പൈസ കിട്ടു വെരിക്കുവല്ലേ
ആഹ്
അഞ്ഞുറൊക്കെ കിട്ടോ
അഞ്ഞൂറ് കിട്ടും തൂക്കനുസരിച്ചാണ് കാശ് കിട്ടണത്
ആഹ അത് ശരി നല്ല കന ഇണ്ടങ്കിൽ നല്ല പൈസ കിട്ടു
ആഹ് അത് കിട്ടും ആയിരം രൂപ കിട്ടിയ കോഴി ഉണ്ടെന്ന എന്റെ ഉമ്മ പറയണേ
ഏഹ് ഇവിടെ ഞാന് ഇവളും കൊടുകല്ണ്ടെ ഞങ്ങളവിടെ ഇവിടെ ടൗണിൽ കൊണ്ട് പോകും കു
ആഹ് ആഹ്
ഇവിടെ കോഴിപിടിയെലെ അവിടെ ഒരു കിലോ - മുന്നൂറ്റി മുന്നൂറ്റിമുപ്പത് ആക്കി തരിക മുന്നൂറ്റി മുപ്പത് അപ്പൊ ഒരുഒന്നര കിലോ ഒക്കെ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപായറ്റൈ അടുത്ത
ആ ആ എങ്ങനെ നാടൻ കോഴിയ
ആ നാടൻ തന്നെ
അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ അങ്ങനെ ഒക്കെ ഇല്ലേ
ആ എന്നാ പിന്നെ വേറേ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ എന്നാ ഞാൻ വെക്കയിട്ടേ എന്നാ
ആ ആ ശരി എന്നാ